ഹലോ ആ കേൾക്കണ്ട് കേ കണ്ടു കുഴപ്പമില്ല ഇടക്കൊ ഒരു റേഞ്ച് പ്രോബ്ലം ണ്ട് മഴക്കായതോണ്ടാ തോന്ന്ണ്ട്
പ്രശ്നം
ഇന്നുച്ചക്കെന്തേയ്രുന്നു സ്പെഷ്യല് ഫുഡ് എന്തായിരുന്നു വീട്ടില്
ബീഫ് കറി ബീഫാണല്ലോ ആ ഏ കഴിഞ്ഞില്ല്യ
ആ് ഇവിടത്തൊക്കെ എന്നോ കയിഞ്ഞ്
ഏ ഞങ്ങൾക്കയ്ന് ങ്ങൾക്കൊക്കെ അവിടെ എത്രെ കിട്ടല്
ഞങ്ങക്ക് ഇവിടെ അഞ്ച്
അഞ്ച് ആ പിന്നെ ആകെ ആ ഞങ്ങൾക്കതിന് അങ്ങനെയല്ല നമ്മൾ ഒരില് കൂടും
ആഹ് അപ്പൊ തോനെ കി ട്ടലോ
അപ്പൾ അതിന്റേതും ഉണ്ടാവും പിന്നെ നമ്മളെ മഹലെനും കിട്ടും
ആ അങ്ങനെ ഞങ്ങ ഇവിടെ ഓരില്തുണ്ട് പിന്നെ മഹൽന്ന് കിട്ടിയതും ഉണ്ട് പിന്നെ ജനസംഖ്യ കൂടുതലകുമ്പോ പിന്നെ വേ കഴിയും
അതെ ഏ ഏ ആ ഞങ്ങൾ പിന്നെ അങ്ങനെ തുടർച്ചായിട്ടാണ് വെ വെച്ചിട്ടില്ല അതിറെ എടേൽ കുറചിസം വെക്കാതൊക്കെ നിന്നോ ആ
ക്കെന്നെ ചടപ്പ് തോന്നും
അതെ അപ്പൊ പിന്നെ രണ്ട മൂന്ന് ദിവസൊന്നും പിന്നെ വെച്ചില്ല പിന്നെ എന്താണ് കുറച്ച് ദിവസം കഴിഞ്ഞിട്ട് വെക്കാന്നുള്ളതിൽ ഇപ്പ മിനിയാന്നും അതിന്റെ തലേന്നൊന്നും വെച്ചില്ല അപ്പൊ ഇന്നലെ വെച്ചു
അപ്പൊ അവിടെ ഉള്ളവർക്ക് അല്ല അപ്പൊ ബീഫ് ഇപ്പ മാത്രം വേറെ കിട്ടാനൊന് ഉണ്ടാക്കൂ കൂല
ആഹ് ബീഫ് വെക്കുമ്പോ പിന്നെ ഇന്ന് കല്യാണ അല്ലേന്ന് വിചാരിച്ചുപിന്നെ അങ്ങനെ കൊറച്ച് മോശക്കി
അപ്പോ കുഴപ്പമില്ല വയറ് നെറച്ച് പോകുമ്പോ നമ്മ ഇതിന്റെ പിന്നെ കൊറെ ഉണ്ടാക്കി ട്ട് കാര്യം
ആ ആ ആ പിന്നെ എനിക്ക് ഭയങ്കര മടിയാണ് ചില ദിവസൊക്കെ നമ്മുക്ക് ഇണ്ടാക്കാൻ നല്ല മടി യാ ഭയങ്കരം ആ ആ
മടിച്ചാൽ ഈ അമ് ബാക്കിയുള്ളോർക്ക് കൊടുക്കണല്ലോ ആലോചിക്കുമ്പോ
പച്ചക്കറിയൊക്കെ ഉണ്ട് വെക്കാനൊക്കെ ഉണ്ട് പക്ഷേ വെക്കാൻ മടിച്ചിട്ട് ഒന്ന് അങ്ങനെ ഉണ്ടാക്കി
ഇപ്പൊ ചോപ്പറ് അങ്ങനെത്തെയൊക്കെ സംഭവങ്ങൾ ഉണ്ടല്ലോ
ചോപ്പറോ
പക്ഷെ അത് നമ്മള് പറഞ്ഞ മാതിരി കൈകൊണ്ട് വലിച്ച് വലിച്ച് വലിച്ച് നടക്കണം
ആ ആ ആ ആ ആ
ഈ പച്ചക്കറിയൊക്കെ കാബേജ് പ എന്താ ബീൻസ് ബീൻസ് അല്ല കാബേജും അതുപോലെ ഉള്ളി കട്ട് ചെയ്യുന്നല്ല നമ്മളൊരു മെഷീൻ ഇട്ടങ്ങാണ്ട് വെലി
ആ ഒരു നൂല് ഉണ്ടാവും അതിമേ ഇങ്ങനെ നമ്മള് ഇങ്ങനെ വലിച്ച് ആ ഞ ങ്ങള് അതെന്തിനാ എടുക്കല് അറിയോ ഇണ്ണിക്കാമ്പില്ലേ വാഴേന്റെ ഉള്ളിലുള്ള സാധനം ആ അത് അത് നുറു കാനും പിന്നെ ക്യാരറ്റ് നുറുക്കാനും ആണ് അത് മെയിന് ആയിട്ട് ഇട്ക്ക
എ ആ മറ്റേ ക്യാബേജൊക്കെ മ ല ഉള്ളി വല്ലിള്ളിയൊക്കെ നമുക്ക് എളുപ്പപ്പണി പക്ഷെ നമ്മുടെ കെടന്ന് കറങ്ങണം ന്നാണ്.
അതിലേറെ സുഖം ഇൻക്ക് കട്ടിംഗ് ബോർഡും വെ ച്ചിങ്ങനെ ക
കട്ട് ചെയ്യുമ്പളാണ് ആഹ് അ ഇക്കും തോന്നല്ണ്ട് ഇപ്പ നമ്മളെ ഫാമിലി പോകുമ്പോളൊക്കെ കാണുമ്പോളൊക്കെ ഒന്ന് വാങ്ങിയാലോ ഒന്ന് ആലോയിക്കും പക്ഷെ വാങ്ങുവ ചോദിച്ചോക്കും ഓലറി നമ്മളും കിട്ന്ന് കയ്യോട് ഇങ്ങനെ ആട്ടണം അതിനെക്കാട്ടും ഇത്ര നല്ല സമയം കൊണ്ട് നമ്മള് മുറിക്കണതന്നെ നല്ലേ അറിം. പിന്നെ ആ സാധനം കൊറെ കയിഞ്ഞ കേടരുത്ര ആ വ ള്ളി ഒട്ട്ണ്ടത്ര
ആ ആഹ് ആ അത് കൊറെയായി ഇവിടെണ്ട് ആഹ് ആഹ്
ഇവിടെ എന്തോ ഉച്ചക്ക് മറ്റേ കരിമീൻ്റെ കരിമീൻ ഇണ്ടായിരുന്നു ഇപ്പ ബീഫ് കഴിഞ്ഞപ്പം മീന് കിട്ടാനില്ല്യ അപ്പൊ മാർക്കറ്റ് പോയി വാങ്ങിക്കരുന്നു മറ്റേ മീന് മുന്ന്ക്ക് മ്മള് വ പെരന്റെ മുറ്റത്തക്ക് വരല്ണ്ട് അപ്പൊ വരാത്ത കാരണം കൊണ്ട് മ്മള് പോയി വാങ്ങിക്കേരുന്ന്
ന്നില്ല
അഞ്ഞ കുഞ്ഞ് വരാ കൊളക്ക രണ്ട് കിലോനെ കരിമീനിക്ക് നാന്നൂറ് രൂപ
ആ
കു കൂടുതലായോണ്ട് കരിമീനും പിന്നെ മറ്റേ എന്താ പറയാ അ രു ചോന്ന മീണ്ടല്ലോ
എന്താണ് അതിന് പറയാ കോരെ ആ ആ ആഹ്
അതും വാങ്ങും പിന്നെ കല്യാണം കഴിച്ചിട്ട് രണ്ട് വർഷം ആയിട്ടോള്ളു അപ്പൊ പിന്നെ അത് നഷ്ട ണ്ടായിന്നീല്ല പൊ ക്കെ ങ്ങനെ ഷ്ടായി ഇഷ്ടായി വ
ആയി കിട്ടണതൊക്കെ
തിന്നും മറ്റേ സാനം മീൻ ആകെ നന്നാക്കാറിയാ മാന്തള് മാത്രേയിരുന്നു ഇപ്പം മാന്തള് മത്തി അയല സീരിമുള്ളന് അങ്ങനത്തൊക്കെ വല്ല്യ വല്ല്യ മീനൊക്കെ നന്നാക്കും പക്ഷെ കരിമീന് അതിന്റെ സൈടുത്തെ മുള്ള് നല്ല പവറാണല്ലോ ഇല്ല അത് മ്മള് പറയണം അത് മ്മള് മാർക്കറ്റ് പോയിട്ടല്ല പുറത്ത് വണ്ടി ഉണ്ടാവല്ലോ മാർ ചിലര് വണ്ടിന്ന് കൊണ്ടന്ന് കൊടുക്കല്ലോ ഓര് കട്ട് ചെയ്തരില്ല മാർക്കറ്റ്ന്ന് പറഞ്ഞാ കട്ട് ചെയ്ത് തരും പിന്നെ രാത്രി ആ സമയത്ത് ആ ഇവിടെ പെരേയ്ക്ക് കൊണ്ടിരുന്നാ വെച്ചാല് ചെക്കനാണ് അപ്പോ കട്ട് ചെയ്യാനോ ടൂല ഓന്റെ ഇപ്പൊ ആരോ വണ്ടിമ്മല് കട്ട് ചെയ്തിരുന്നു ഇപ്പോന്ക്ക് അറിയില്ല ഓൻ വരും മ്മള് കിലോത്തിന് നൂറ്റിയമ്പതുറുപ്യാ ഇരുന്നൂറുപ്യാക്ക് മീൻ വാങ്ങും പിന്നെ ഓൻ പറഞ്ഞിരുന്ന് ഇനി മീൻ കിട്ടും തോന്നണില്ല കിട്ടുമ്പോൾ ഭയങ്കര വെലണ്ടാവും അപ്പോ ആരും എന്താ ഇത്ര വെലെന്ന് ചോദിക്കരുത് മഴ പെയ്ത് കഴിഞ്ഞാലെ നമുക്ക് മീൻ മീൻ നല്ല റേറ്റിടും നമ്മുക്ക് ഈ എണ്ണ അടിച്ചിട്ട് ഇങ്ങനെ വരുമ്പോ മുതലാവണല്ലോ നമ്മളെന്താ പറയാ എത്താ അത്ര വില മാർക്ക ത്ര വര്ലില്ലല്ലോ മ്മള് ചിന്തിക്കും പക്ഷെ മാർക്കറ്റിൽ പോണാൻ നേരം കൊണ്ട് ഓര് മ്മളെ കൈക്ക് എത്തിച്ചേരും അപ്പൊ നമ്മക്ക് വെല പേശാന് പറ്റൂല
ആഹ് ആ പിന്നൊക്കെ പച്ചക്കറിയൊക്കെ വീട്ടില് ഇണ്ടാക്കുവോ
ഏഹ്
പച്ചക്കറികളൊക്കെ വീ
ആഹ് ഡെയിലി ഉപ്പേരി വേണം എന്നും ഉപ്പേരി വേണം മീൻ ഇല്ലേലും ഉപ്പേരി ള് അവുള്ളോർ ഒക്കെ വേണം ഇന്നിപ്പോ എന്താരുന്നു ഇന്ന് ബീറ്റ്റൂട്ടിറിണോ അത് തേങ്ങ ഇട്ട്ങ്ങാണ്ട് നമ്മള് ഉണ്ടാക്കൂല്ലേ കടുക് വറുത്തിട്ട് അതും കോരോണ്ട് മീൻകറി ഉണ്ടാ പിന്നെ മീൻ പൊരിച്ചു പിന്നെ ഇടക്കൊക്കെ പപ്പടൊക്കെ ഇണ്ടാവും ഇടയ്ക്കെ ഉണ്ടാവൊള്ളൂ പപ്പടം വെ ച്ച എത്തൂല പപ്പടം ഭയങ്കര രസാലോ മൊരിഞ്ഞ്കഴിഞ്ഞാ തിന്നാനൊക്കെ വെറുതെ തിന്നുനടക്കും പിന്നെ ഇന്നലെ ഇപ്പോ എന്താണ് പയറ് പിന്നെ മിനിഞ്ഞാന്ന് വഴുതനങ്ങ ഇനിപ്പോ നാളെ പച്ചവയക്കയൊണ്ട്
ഉം ഉം പിന് എത്ര ആൾ കരണ്ട് വിട്ട് ട്ടില്
അത് പറയാൻ പറ്റൂലല്ലോ
ആഹ് പിന്നെ എന്താണ് വേറെപ്പ എന്താരുന്നു വൈകുന്നേരൊക്കെ എന്താ ഉണ്ടാക്കാ
വൈകുന്നേരം ചായ ഇണ്ടാക്കിയക്കും കടിഞ്ഞപ്പ ആരേം കൊണ്ടുമ്പോ വല്ലബേക്കറിയോ ചിപ്പ്
ഉം അല്ല വീട്ടില് പച്ചക്കറി ഒക്കെ ഇണ്ടാക്കുവോ അങ്ങനെയല്ല കൃഷി കൃഷി ചെയ് ത്ണ്ടാക്ക്
ഇല്ല ആഹ് മൊളക് വഴുതനങ്ങ പിന്നെന്താ പയറ് എന്റെ ഉമ്മാക്ക് ഏറ്റോം ഇഷ്ടം കൃഷിയാണ് എന്റെമ്മ മൊളക് പയറ് വെണ്ടക്ക വഴുതനങ്ങ മധുരക്കിഴങ്ങ്‌ ഇല്ലേ നിങ്ങളോടെന്താ പറയണ ക്കറില്ലാ ആ ചക്കര തേങ്ങ അത് പൂള വാഴ നമുക്ക് അങനത്തെ ചെറിയൊരിതിണ്ട് പക്ഷെ ഇന്റെമ്മ ഉണ്ടാക്കി ഇങ്ങനെ റെഡി ആവുമ്പളേക്കാരി മച്ച എറങ്ങും പെരേന്റെ ബാക്കില് കൊറച്ച് വിട്ട്ക്കാണ്ട് കാടാണ്. ഓല് വന്നാ പിന്നെ ഒന്നും കിട്ടൂല ഓമക്കായക്കെ കായ്ക്കണ സമയത്ത് വന്നണ കൊണ്ട്പോവും പിന്നെ ചക്കണ്ട് മാങ്ങണ്ട് ആ പപ്പായ. കർമ്മുച്ചിക്കായ
ആ ഞങ്ങൾ ഓമ്മ
ആഹ് ഓമക്കായന്ന പറയാ അത്ങ്ങനെ കഷ്ടപ്പെ ത് ത്ത് ഇണ്ടാക്കി ഇനീം വരും ഈ കൊരങ്ങ് നമ്മാരേച്ചും ഓരുക്കുള്ള ഏറ്റവും നല്ല മരുന്ന് അയിന്റെ എലയാണ്
ആഹ് ശെരി ഇവിടെൊന്നുംല്ല ഞങ്ങള നാട്ടിലതൊന്നു
ഇവിടെ അതുണ്ട് പിന്നെ രാത്രി ആയി കഴിഞ്ഞാല് പന്നീനെ കൊണ്ട് ആറാട്ടാണ് പന്നിക്കുട്ടിയോള് പോണകാണാ മൂന്ന് കുട്ടി മറ്റോളും തന്തയും തള്ളയും ഉണ്ടാവും ഭയങ്കര രസാ ഓരു വെളിച്ചം കണ്ടാല് ഓലാ സൈഡ് അടുത്ത് വരൂല ഒരു ഓ ത്താണു ആ വെളിച്ചമ്മ പ്പോ വണ്ടിമക്കെ വരുമ്പ പെ പെട്ടെന്ന് മുന്നക്ക്ന്ന നമക്ക്പ മമ്മളാകെ പേടിക്കും വലിയ തടി ഉണ്ടാവും വര് ഇവര് മെയിനായിട്ട് എന്താ മണ്ണ് തൊർന്ന കാണ്ട് ചേന ചേമ്പൊക്കെണ്ടാക്കും അതൊക്ക ഓര് കൊണ്ട് പോകും പിന്നെ ഉണ്ടാക്കൽ നിർത്തി അല്ല ഓലിപാർഡും കാര്യല്ല ഓർക് തിന്നാ എന്തെങ്കിലും വേണല്ലോ പിന്നെ മയിലാണെങ്കിലോ ഈ മുളക ഒക്ക വന്ന് തിന്നണ കാണാം
മയിലും ഉണ്ട്ല്ലാ
പിന്നെ കുറുക്കന് പറഞ്ഞ കേക്കലുണ്ട് രാത്രിക്കെ പരണ്ട മേലൊക്കെ ഇങ്ങനെ അ എടങ്ങറാക്കി പോണകാണ
ആ കുർക്കന്മാര് ഇതില ഇടക്കിടക്കൊക്കെ വരലണ്ട് പക്ഷേ പന്നിയും മയിലും മറ്റേ പന് എന്താണ് ആദ്യം പറഞ്ഞത് എന്തേ മ കൊരങ്ങനൊന്നും ഇവിടെ ഇല്ല
ആ ഇവിടെ ബാക്കില് കാടായോണ്ടേ
അ അ ആഹ് അ അ
പിന്നെ ഓര സി ഓർക്ക് ചൂട് കൂടുമ്പഴൊക്ക ഒരുന്റെ കാട്ടിലൊന്നും ഇല്ല അകല്ല ഞാവല് പഴ മാത്രമാണല്ലോ അതപ്പോ എത് സ്റ്റോറിങ്ങ തിന്ന
ആഹ
വേണ്ടേ സമ്മയ്ച്ചാന്
അപ്പൊ ചേനയും ചേമ്പും പൂളിയും ചക്കരക്കിഴങ്ങ് കിട്ടണട്ത്ക്ക് ഒര് വന്ന്
വന്നു ഒരട്ട വന്നാ മതി പിന്നെ എന്റെ ഹസ്ബൻഡ് വരുമ്പോ ഈ പൊരിച്ചകടി പൊറോട്ട ചപ്പാത്തി ഒക്കെ വാക്കിണ്ടാവും കൊണ്ടും അപ്പൊ ഞാൻ എന്താ കാട്ട സാൻഡ്വിച്ച് ഒക്കെ ഉണ്ടാവും അപ്പൊ ഒരു ടൈം കൊടുത്തു വന്നപ്പോ പിന്നെ പിറ്റേദിവസം വരാ അപ്പൊ ഒരുക്ക്ട്ട ലിങ് ഒരു തെങ്ങുമ കേയറാ തേങ്ങന്താ ആ തേങ്ങ ഇങ്ങനെ പറിച്ചിടും ചെപ്പോ തിന്നാ വഴക്കുണ്ടാവൂല കാര നങ്ക അത്രക്കെ പവറ ആണല്ലോ പിന്നെ മറ്റേ ആഹ പറിച്ചടുത് തിന്ന ആ പൊ നമ്മള് തേങ്ങ പൊളിക്കുന്ന മെഷീന് പോൽ കൊടുത്താ മതി
അല്ല ഞങ്ങളെ പറമ്പില് തേങ്ങടാ പോണ സമയത്ത് അവിടെ കാണട്ടോ ഈ ഇതിങ്ങനെ തേങ്ങ ഇങ്ങനെ പകുതിയൊക്കെ വലിച്ചച്ച് കീറിട്ട പോലെ പക്ഷെ തേങ്ങ ഒരീക്ക് കിട്ടിട്ടുണ്ടാവൂല ല ഉള്ള എത്തിട്ടില്ല ആ അപ്പം ഉമ്മറയും അത് മൊച്ചന്നുണ്ടാവും വിടെ പറിം
പിന്നെ എന്റെമ്മ ആ വച്ച മോയിച്ചക്കണ്ട് മുള്ളൻചക്ക എപ്പ ഉണ്ടാവുമ്പോളും. പൊക്കാ സമയത്ത് വന്നോര് കോണ്ടോവും ഇപ്രാവശ്യമാണ് ഞങ്ങ തിന്നണന്നെ ഏ ഏയ് ഓലിക്ക് എന്ത് കവറ് കവറൊക്കെ ഉപകാരം ആർക്ക കാണ പാക്ഷികൾക്ക്കും കിളികൾകും മച്ചക്കൊന്നും അതൊന്നും ബാധകമല്ല
ആ ഞാൻ വീട്ടില് കുറച് റംബുട്ടാൻ ഉണ്ടാക്കീണേ ഇപ്പൊ കായുണ്ടായി മര് എന്നിട്ട് തത്ത വന്നിട്ട് അത് തിന്നാണ് ആഹ് അപ്പൊ ഞാന് എന്നും കാണാൻ തായ ഇങ്ങനെ കൊഴിഞ്ഞ് കിടക്കണട്ടോ അപ്പൊ എന്താപ്പ ഇവര്തിന്ന് വന്ന് തിന്നുമ്മ ചാടി
ആ അതിന്റെ വേസ്റ്റോള്
ആഹ് അപ്പൊ ഞാന് എന്താണ് ഇപ്പ കവർട്ട് നമ്മള് പച്ചക്കറി മാർക്കറ്റന്ന് വാങ്ങുമ്പോ ഒരു നെറ്റ് ഉണ്ടാവുമല്ലോ ആ നെറ്റ് ജറ്റിട്ടച്ചൊക്കാണ് ഇപ്പൊ അപ്പൊ അപ്പൊ ഇപ്പ ചാടലും ഇല്ല
അത് ഇവിടെ പാരത്തൊക്കെ അങ്ങനെ തന്നെയാണ് ഇവിടെ റമ്പൂട്ടാനണ്ട് ക്ഷ ഇതവരെ കായ്ച ഇല്ല അടുത്ത കൊല്ലം കായക്കൊള്ളൂ ഒരു കൊല്ലത്തിൽ വെക്കണ മരം ഉണ്ടാവുമല്ലോ അന് അടുത്ത കൊല്ലം കായ്ക്കൊള്ളും അതാണ്
അയിന് നല്ലോണം നോക്കണം പ്രോട്ടീ
വേനൽക്കാലത്ത് രണ്ട് നേര നനച്ചു കൊടുക്കണം.
നനക്കണം പ്രോട്ടീൻ ഇട്ടെടുക്കണം വളപ്പൊടിയൊക്കെ ഇട്ടെടുക്കണം. ഉം ഓക്കെ അത്ത